കേൾക്ക്ണ്ടോ എന്തൊക്കേണ്ട് വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷം ഫുഡ്കഴിക്കലൊക്കെ കഴിഞ്ഞോ ഇല്ല കഴിച്ചിട്ടില്ല അവിടെ കഴ്ച്
ബായ്ക്ക്ണെ തെരക്കായിരിക്കുലേ
ആഹ് ആഹ് ഹ് ആ ആതെരക്കേനി. ഇപ്പ നാളെ ആഹ് നാളെ ഇനിയിപ്പോ സ്കൂള് ഇല്ലല്ലോ
ആഹ് നാളെ ഇബടെ ചെലർക്ക് സ്കൂള്ണ്ട്. ചെലർക്ക് സ്കൂള് ഇല്ല അങ്ങനൊക്കെ
ആഹ് പ്രൈവറ്റില് സ്കൂൾണ്ട് തോന്നുണ്. ഗവൺമെന്റിലൊന്നും സ്കൂൾ ഇണ്ടാവുല്ല ആ ഇണ്ട് ണ്ട് ണ്ട് ഇത് ഗവൺമെന്റില്ണ്
ഗവൺമെന്റിലില്ല ആ ചെലട് ത്തൊക്കെണ്ട് ആഹ് ചെലേർകൊക്കെ ഗവൺമെന്റ് സ്കൂള്ണ്ട്
ആ ഇബെടൊന്നുംല്ല അപ്പൊ പിന്നെ ഇന്ന്പ്പോല് മദ്രാസ്ത്തൊക്കെ പഠിച്ചിട്ട ങ്ങനെ കളിക്യാ
ഇബെടെ വിക്ക
പിന്നെ ഇവെരെ ഹസ്ബന്റിന്റെ ഏട്ടനുംവൈഫൊക്കെ ഹജ്ജിന് പോയതാണ്. അപ്പൊ ഓലെ കുട്ട്യേളുംണ്ട്.
ഏഹ് അവർക്കൊക്കെ ഇണ്ടാവുല്ലെ
ആഹ് അല്ല അപ്പൊ ഓലെ കുട്ട്യേളും ഇന്റെ കുട്ട്യേളും കൂടെ കൂട്യേപ്പളെ ഓല്ക്ക്പ്പ നാളെ സ്കൂളോന്നുല്യല്ലോ അപ്പോ ഭയങ്കര കളിയും തും ക്ക്യാണ്. ശബ്ദണ്ടാക്കല. അപ്പ ഞാങ്ങട്ട് പൊറ്ത്ത് പോന്നാ ആഹ് ആഹ് ഉം
താ ഒരിങ്ങലും ഇങ്ങനെ പറണം. മൊബൈൽമലൊന്നും ഇപ്പൊ കളിക്കാ ഒരിങ്ങീണങ്കി ഓര്ക്ക് മൊബൈലൊന്നും മാണ്ട്യേരൂല.
ആഹ് കളിക്യാനോരുങ്ങിയാ വാണ്ട. അല്ലെങ്കി പിന്നെ ഒൽക്ക് വേറള്ള കളിയൊന്നു ക്കറീല ഫുൾ ടൈം ഫോണെല്ലേ
അതാണ്
ഉം ഇങ്ങനെ കള്ച്ചാ കൊറേന്നെ ടൈമ് കള്ച്ചു പോവുട്ടാ
കളിച്ച് ഇര്ക്കുലെ. ചെറ്യേ മക്കളാണ്.
ആഹ് ചെറ്താണ്. കൊറേ ടൈമ് കളിക്കും പഷേ ഫോണ് കൊട്ത്താ പിന്നെ കളിയൊന്ന് ഓർക്കറീല്ല.
കളിയൊന്നോൽക്കറീല്ലലെ പിന്നെ ഫോണിലങ്ങ്ട്ട് ഇരിക്കുലെ
ആഹ് പിന്നെ ഫോണിലിരിക്കും അവടെ ഫുഡ്ഡ് കഴിച്ചൊ.
ഇല്ല ഫുഡ്ഡൊക്ക കഴിക്കാന് ആവ്ണൊള്ളു.
ആഹ് അപ്പം നേര്ത്തെ കഴ്
ആഹ് ഞങ്ങള് ഒരമ്പത് മണിയൊക്കാവും പുഡ്ഡ് കഴിക്കണങ്കിലെ ഒമ്പത് മണിയൊക്കായ്റ്റ് പിന്നൊര് ഒറങ്ങ്ണെങ്കില്ക്കൊര് പതിനൊന്ന് മണിയൊക്കാവും.
അതെലേ ആഹ് ഞങ്ങള് നേര്ത്തെ.
പഠിപ്പും കാര്യങ്ങളൊക്ക കൊറേ മൊബയ്ലല്ലെ ഇണ്ടാവ
ആഹ് ഞങ്ങള് പിന്നെ കൊറേകെ നേര്ത്തെ കഴ് നേര്ത്തെ ഭക്ഷണം കഴിച്ച് നേര്ത്തെ കെടക്കും.
ആഹ് കട്ക്കൂലെ അന്ന് രാത്രി കെട്ന്ന്ട്ടെണ്ടെങ്കി എണീക്കുമ്പൊ പെട്ടെന്ന് രാവില തന്നെ
അത് നേരം വൈകി കെടക്കുമ്പൊ അങ്ങനെ നേരം വൈകി കെടന്നാല് ആഹ് പെട്ടന്ന് നേരം വെള്ക്കും. നേര്ത്തെ കെടന്നാ പിന്നെ നമ്ക്ക് ഒരു പൻ ഒര് മണി രണ്ട് മണിയൊക്കായാ ഒറക്കം തൊടരും.
അതാണ് പിന്നെ ഉച്ചക്ക് പിന്നെ ഒറ്ങ്ങൂല. ഉച്ചക്ക് എത്ര കെട്ന്നാലും ഒറങ്ങൂല.
ആഹ് ഞാൻ ഉച്ചക്ക് ഒർങ്ങും. എനിക്ക് കൊറ്ച്ച് നേരെങ്കിലും ഉച്ചക്ക് ഒറങ്ങണം.
നമ്മളെ വീട്ട്ലെ പണിയെന്ന്യാവും ഓരൊക്ക സ് സ്കൂൾക്ക് പറഞ്ഞയ്ച്ച നമ്മളെ വീട്ട്ലെ പണിയൊക്ക കയ്യുമ്പോത്തിന് നേരെ ഒര് ചോറ് കൂട്ടാന് കായ് വരുമ്പോത്തിന് നീ
ആഹ് ഞാ പണീളൊക്ക പെട്ടന്ന് കഴ്ച്ച് ബാങ്കൊടുക്കുമ്പത്തിന് കുള്ച്ച് ഉം വേ ഒറ്ങ്ങണം കൊറ്ച്ച് ടൈമെങ്കിലും ഒറ്ങ്ങണം ഉം അല്ലെങ്കി പിന്നെ തല വേദനിക്കും ഏഹ്
ചെറിയ മക്കളില്ലേ അറിയ
ആഹ് ചെറ്ത് രണ്ട് വയസ്സ്
രണ്ട് വയസ്സ് ഓളെ ആഹ് ഓരെ ഒറ്ക്കി കഴിഞ്ഞിട്ടന്നെ ഞ
ആഹ് ഓളൊർ ഇ ആഹ് ഓള ഒറ്ക്കി അങ്ങനെ ഞാനും ഒറ്ങ്ങും കൊറ്ച്ച് ടൈമ് ഒറ്ങ്ങീട്ടില്ലെങ്കി പിന്നെ ശരിയാവൂല
ഉം അങ്ങനെ ഒർങ്ങുലെ ഹസ്ബന്റിനെന്ത ജോലി
ഓലാ ഇതാ പള്ളി അറബി കോളേജ് ഒക്കായ്
ആഹ് അർബികോളേജ് ആയ്ട്ട് പഠിപ്പിക്കണലെ പിന്നെ ദിവസം വരല് ഇണ്ടാവുലെ വീട്ട്ക്ക്
ഇല്ലല്ല
അവടെ നിക്കുമ്പം പിന്നെ വരുമ്പ മാത്രം നോക്ക്യാ മതിലേ നമ്മക്ക് എന്തെങ്കിലൊക്ക ഇണ്ട ന്ന്ട്ട് കഴ്ച മതിയല്ലൊ
ആഹ് അന്ന
പിന്നെ എന്തൊക്കണ്ട് രാത്രിക്ക് എന്താ ഫുഡ്ഡ്ന്ന് ഇണ്ടാക്കിയത്
സ്പെഷ്യൽ ആയിട്ടൊന്നും ഇണ്ടാക്കീട്ടൊന്നുല്ല സാധാ ചോറും ആഹ് ബീഫൊക കഴ്ഞ്ഞൊ
ഇല്ല കയ്ഞിട്ടില്ല കൊറ്ച്ചൂട ഇണ്ട് ഫ്രിഡ്ജില്
ആഹ് അത് കയ്യോളം ബീഫെന്നെ ആയ്രിക്കൊ എല്ലാ വീട്ട്ല് ആഹ് ഞങ്ങളവ്ട്ക് മീന് വർൺണ്ട്
വര്ൺണ്ട്ലേ
ആഹ് മീന്ണ്ട്. ഇന്നലെ മീൻ വാങ്ങി ഇന്ന് പിന്നെ ബീഫ് വെച്ചു
ഇന്നും ബീഫന്ന ഇന്നാലും ബീഫന്നെ അന്നും ബീഫന്ന് മുതൽന്ന വ ബീഫ
ഏഹ് ഞങ്ങള് പിന്നെ മീൻ മീനു ആഹ്
പിന്നെ അച്ചാറുണ്ടാക്കി ബീഫ കൂഡ ഒരുപാട് ബീഫ ഉണ്ടാക്കിയിട്ടുള്ളേ ഞാൻ ആഹ് അച്ചാറുണ്ടാക്കിയോ അതെന്താ മക്കളടയില് രണ്ട് കുപ്പീനായിട്ട് ഒരു ദിവസത്തിനന് ദാരിദ്ര്യമില്ലല്ലോ
ആഹ് ഹും ഞാൻ അച്ചാറിട്ടുണ്ടോന്നൊക്കെ വിചാരി പിന്നെ ഈ ബീഫു നുറുക്കി ഉണ്ടാക്കാൻ നല്ല പണിയാണ്
അതെ നമ്മള് പിഴിഞ്ഞെടുത്തെ നമ്മള് ചില്ലിക്ക് ബീഫ്‌ ഒക്കെ പിഴിഞ്ഞെടുക്കൂല്ലേ
ആഹ്
അതു പോലെ ആഹ് പൊയിഞ്ഞെടുത്താ പിന്നെ പെട്ടെന്ന് കട്ട് യ്തെടുക്കാൻ എല്ലാം എളുപ്പാണല്ലോ
കിട്ടണെങ്കി ഒരു ദിവസം ഫ്രിഡ്ജ് ഓഫാക്കിടും വേണം
അതാണ് അങ്ങനല്ല അത് വെള്ളത്തിലിട്ട് വെക്ക
ആഹ്
അ സപ്പത്തിന്ന് വെള്ളത്തിലിട്ടച്ചാല് ആ ഹ് എള്ളണ്ണേല്
ഇഞ്ചിം വെളുത്തുള്ളിം ചത്ക്കി പത്തമുളകും ചത്ക്കിടോ?
ചതച്ചി ചതച്ചിട്ടില്ലാ ആഹ് അതങ്ങനെന്ന്യാണ്ട് ഇട്ടൊട്ത്തക്കാ.
ആഹ് പിന്നെ ഇഞ്ചിം വെളുത്തുള്ളിയൊക്കെങ്ങനെ ചെറിയാതായ്റ്റ് കട്ടെയ്തതാ?
ആഹ് നടു പൗച്ചിട്ടിട്ട് ഇച്ച ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ്ട്ത്ത്. വെൾത്തുള്ളി, നടു മുർച്ചിട്ട്. ആഹ് നടു നടുവെ കീറീട്ട്. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ് ട്ത്ത് പിന്നെന്താ എള്ളെണ്ണയിൽ കടക് കറിവേപ്പിന്റലൊക്ക ഇട്ടൊട്ത്തിട്ട് അതി അതിലേക്ക് ഈ വെളു ത്തുള്ളി ഇഞ്ചിം, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തേന് ശേഷം അതിലേക്ക് നമ്മള് എന്താണ് പൊടികളൊക്ക ഇട്ടിട്ടു കാശ്മീരി മുളക് പൊടി ഈ മുളകുപൊടി ഇട്ടൊട്ത്താലും കൊഴപ്പല്ല ട്ടോ. മഞ്ഞൾപ്പൊടി പിന്നെ എന്താ പറയാ ഉം. ആഹ് മഞ്ഞപ്പൊടി ഇടോ? ആഹ് മഞ്ഞപ്പൊടി കായപ്പൊടി.
ആഹ്
പിന്നെ ഈ ചിക്കൻ മസാല പൊടിയൊക്കെ അല്ല ബീഫ് മസാല പൊടിയൊക്കെ ഇണ്ടെങ്കി ഇട്ടൊടുക്കാ.
ആഹ് ആഹ്
അതൊക്കിട്ടു കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിട്ക്കാ.
അവൾ പിന്നെ സുർക്കൊഴിക്കൂലേ?
ആഹ് സുർക്ക ന്നട്ടൊഴിക്കും. ഒക്കെ വയറ്റി ഇട്ത്തിട്ട് പിന്നെ നമ്മള് സുർക്കൊഴ്ച്ചൊട്ക്ക.
സുർഖ പിന്നെ കൊർച്ചാണൊ കൊറെ ഒഴി ക്യോ? എന്ന് ച്ച അച്ചാറിടും ഇടുന്നപോലെ ഒഴിക്കും പോലെ ഒഴിക്ക്യോ?
ഏഹ് എന്താണ് നമ്മള് എറച്ച്യൊക്കെ വെരട്ട്യ മോഡലായിങ്ങനെ കിട്ടണം. ആഹ് ഒരു വെരട്ട്യാലൊര് കായൊക്കെണ്ടാവൂലേ?
ആഹ് ആഹ്
അപ്പ ഞാന് ഒരു ഒരു ഒന്നരകിലോ എർച്ച്യോണ്ടക്ക ഞാന് ഇണ്ടാക്കിട്ടുണ്ടായിനി. പക്ഷെ നമ്മളെ ചെറിയൊരു കുപ് വെൽ വെല്യൊരു കുപ്പി സുർക്കണ്ടല്ലോ. വിനാഗിരി. ആഹ്. അയ്ൻ്റെ മുക്കാ ഭാഗത്തോളം ഞാൻ പാർന്ന്ണ് അയ്ക്ക്. ഇന്നട്ടെന്നത് ഏഹ് ഒണങ്ങിയ പോലെ നിക്ക്ണ് ണ്ട്. ഏഹ് എടുത്തു വെക്കാൻ പറ്റു ആയിരിക്കുലേ പൊറത്ത് വെക്കാൻ പറ്റൂലേ, പൊർത്ത് ഞാൻ ഫ്രിഡ്ജിലാക്കീന്. ഫ്രിഡ്ജ്ലൊന്നും വെക്കണ്ടല്ലോ ഫ്രിഡ്ജ് വെച്ച് ഒരു കുപ്പിട്ത്തു ഫ്രിഡ്ജ് വെച്ച് ഒരു കുപ്പി പൊർത്തു വെച്ച്. പക്ഷെ ന്താ അത് ഫ്രിഡ്ജ് വെച്ചത് ആൾക്കാ ആളുകളൊന്നും ഇല്ല്യാത്തോൽക്ക് തെര്ക്കട്ണ്ടാവൂല്ല ഫ്രിഡ്ജില് ഇട്ത്ത്ക്ക്ണ് ആഹ് ഇത് മക്കളൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോ ഞമ്മക്ക് വെർതെ
ആഹ് അതെ ഉം
അപ്പ അങ്ങനെ പിന്നാ ബീഫായിലോട്ട് ഇട്ടൊട്ക്കും. ആഹ് ബീഫ് നമ്മളയ്ലോട്ട് ഇട്ടൊട്ക്കാ. പിന്നെ ബീഫ് നമ്മള് പിന്നെ വേ പിഴിങ്ങിടുക്കുമ്പം നമ്മള് പ്പാ വശ്യത്തിന് ഇട്ണ്ടല്ലോ. ഇല്ലാ ഒരുപാട് ഉപ്പൊന്നും ഇടണ്ട ആവശ്യല്ല.
ആത് പിന്നെ ബീഫ് പുഴുങ്ങി എടുക്കുമ്പോ അയില് പിന്നെ മസാല ഒന്നും ഇടണ്ടേ?
ആഹ് അതിലൊന്നും ഇടണ്ട ആവശ്യല്ല. മഞ്ഞൾ പൊടി, ഉപ്പ് ട്ടൊട്ത്താ മതി. ഉപ്പ് ട്ടൊട്ത്ത് പീങ്ങി ഇട്ക്കാ.
ആഹ് മഞ്ഞൾപ്പൊടി ഒന്നുടാണ്ട?
മഞ്ഞപ്പൊടി വാണെങ്കി ഇട്ടൊടുക്ക മഞ്ഞപ്പൊടി നമ്മൾ ഇതിൽ ഇട്ടൊട്ക്ണ്ടല്ലോ. ന്നെ എറച്ചില് പുടിച്ചിട് ക്കിട്ടണെങ്കില്
ആഹ് ആഹ് ആഹ്
അങ്ങനെ ണ്ടാക്കിയ സുർക്കൊഴിച്ച് കൊട്ത്ത് നമ്മള് ബീഫയില് ന്ന് തളപ്പിച്ചടുത്തിച്ചാ ബീഫ് അച്ചാർ റെഡി പക്ഷെ ഈ ഉള്ളി വെളുതുള്ളിയൊക്കെ തൊലി കളിഞ്ഞിട്ട് ഒരു വെളു ത്തുള്ളിയൊക്കെ നമ്മളൊരു വലിതാണെങ്കിൽ ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ വാണം ചെറുതാണെങ്കിലും കൊറെ നാലഞ്ചേണ്ണം ഒക്കെ വാണം മടി കാരണം വെളുത്തുള്ളി ആണ് മെയിൻ
ക്ക് പക്ഷെ
ആഹ് അങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിനു പിന്നെ വറ്റൽ മുളകുണ്ടെങ്കിൽ വറ്റൽമുളകാ വറവ് സമയത്ത് ഇനി ഉലുവന്റെ പൊടിണ്ടല്ലോ അത് ലേശം ഇട്ട് കൊടുക്കണം
ഉലുവന്റെ പൊടിയ ഇട്ടൊടുക്ക ഉലുവയും കടുകും ഒക്കെ വറുത്തിട്ട് അങ്ങനെ പൊടിച്ചിടോ
കടക് ഇതേൽ ഇട്ട് കൊടുത്തി കടുക് നമ്മള് കടക് പൊട്ടിച്ചെടുക്ക ചെയ്തത് ഉലുവ പൊടിച്ചിട്ടു എടുത്താ മസാലപ്പൊടിയൊക്കെ ഇട്ട സമയത്ത് ഉലുവ പൊടിച്ചിട്ടു കൊടുക്ക
ഇന്നട്ട് പിന്നെ കായപ്പൊടി ഇടും
ആഹ്
ആഹ് അങ്ങനെ ചെയ്ത് നോക്കണം പിന്നെ ബീഫായിട്ട് വല്ലതും ഉണ്ടാക്കിയാ
ഇന്ന് ബീഫ് വരട്ടിയതും ആഹ് എന്താ പറയാ ഇന്ന് തേങ്ങാ ചോറും പപ്പടം പൊരിച്ചതൊക്കെ അയ്നിം ഇന്ന് പക്ഷെ തേങ്ങാച്ചോറാവുമ്പോ രസണല്ലോ ബീഫ്ക്ക് ആഹ് തേങ്ങാ ചോറ് രസാ
പിന്നെ എന്നും ബിരിയാണിയൊക്കെ ആവുമ്പോ ഒരു മടുപ്പാണല്ലോ ആഹ് ബിരിയാണി എന്നും ഇതന്നല്ലേ ഇപ്പൊ നോ പെരുന്നാളായിട്ട് വീട്ടിക്ക് പോവലും വിരുന്നാരും ക്കാവുമ്പം ബിരിയാണി, നെയച്ചോറ്, കഫ്സ, മന്തി ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ക്കെന്നെല്ലെ ഉണ്ടാക്കുന്നെ ആഹ് അതന്നെ
ബിരിയാണി
ബിരിയാണി ഒന്നും വല്ലാതെ കഴിക്കൂല ആഹ് സാധാ ചോറണ്ടെങ്കിൽ അതേ കഴിക്കു ആഹ് അതന്നെ അതിന് ഒക്കൂല അതിക്ക് ബീഫ് ഫ്‌ ഇന്നിപ്പം വെറുംചോറും മോര് കാച്ചിയതും അറച്ചി വരട്ടിയതും പ പപ്പടായിട്ടെങ്ക വേറെരു ടേസ്റ്റ ഞാനിപ്പ ഇന്ന് അത് ഉണ്ടാക്കണ വിചാരിച്ചു പിന്നെ എനിക്ക് തോണാ ആഹ് തേങ്ങാ ചോറക്കിയ അത് രസാണ്ടാകും വിചാരിച്ചണ്ട് പിന്നെണ്ട് തേങ്ങാ ചോറാക്കി ആഹ് മക്കക്കൊ ഇഷ്ടയോ തേങ്ങാ ചോറ് ആഹ് ചോറ് ന റേഷം പീടീത്തെ അരിയാ ണെങ്കിൽ ഒന്നും കൂടി ഉഷാറയ്ക്കാരം റേഷൻ കടേത്തെ അരിയാണെങ്കിലെയ് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് അയ്‌ക്കാരം ആ റേഷനരിയാവുബോ അധികം നമ്മള് വെള്ള വറ്റിച്ച തിളച്ചു വരുമ്പോൾ നമ്മൾ അരി ആയിലോട്ട് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ തേങ്ങ ചിരകിയതും പിന്നെ ചെറിയുള്ളിണ്ടല്ലോ ചെറിയുള്ളി ആഹ് ആഹ പിന്നെ ഉലുവയും ഒക്കെ ഇട്ടു ഒന്ന മൂടി വച്ചിട്ടില്ലെങ്കില് പത്ത് മിനിറ്റ് ഹൈഫ്‌ളമേഇൽ ഇട്ടുകൊടുക്ക അഞ്ച് മിനിറ്റ് ഹൈഫ്ലാമിൽട്ട് ഇട്ടുകൊടുത്ത് പത്തുമിനിറ്റ് നമ്മള് ലോഫ്ലമെയിൽ ഇട്ടുകൊടുത്താല് ചോറ് റെഡി പാകത്തി ത്തിന് വെള്ളക്കെ വെച്ചക്ക്ണെങ്കില് അടിപൊളിയായിട്ട് പെട്ടെന്ന് റെഡി ആയിക്കോ ഞാന്
വീട്ടില്ല
മറ്റേതു നമ്മള് വല്ല്യ അരി ഒക്ക ആവുമ്പ മറ്റേ അരിയൊക്കെ ആവുമ്പോ അതൊന്നു വെന്തു കി കിട്ടാനെക്കെ ഇത് ഗ്യാസ്മല ആയാലും നമുക്ക് വടെ വേഗാവും ഗ്യാസ് മയൊക്കെ പെയ്ത അട്പ്പ് കത്തി പിട്ചാനോക്കെ ഭയങ്കര മടി ഇപ്പ്
ആ ഞാന് തേങ്ങാച്ചോറ് അഴിമേൽക്കൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇവടെ അമ്മായിമ്മ ഇണ്ടാക്കും തേങ്ങാച്ചോറൊ
അമ്മായിമ്മ ഇണ്ടാക്കു ലേ
ആ അല്ല ഇപ്പ അമ്മായിമ്മ മരിച്ട്ടോ ഓര് ഇണ്ടാവുമ്പ ഇണ്ടാക്കീനു ഇമ്മ ആ ഇന്നായിക്കോട്ടെ ശെരി